ഹലോ കേൾക്കണില്ലേ
ഓഹ്
എന്താ പണി ചായുടിച്ചോ
ഓഹ് ചായകുടി ഇപ്പട കഴിഞ്ഞ്
ആഹ് മഴ ഉണ്ടന്ന്
ഇല്ല ഇന്ന് നല്ല വെയിലായിന്
ആഹ് ഇന്നല്ലെ നല്ല മഴാരുന്നുല്ലേ
ഉം മ വെയില് കണ്ടിട്ട് പൂതിയാവ ഹാ വെയില് കണ്ടിട്ട് എത്ര ദിവസായി അറിയോ അയിന് ക് അയല് കൊറവാ
ആഹ് ആ
ആഹ് അൽക്കിത് കുറണ്ട് അയല് കുറവാ
ആഹ് ശരി പിന്ന മക്കളൊക്കെ വന്നോ
പിൻ ഓഹ് മക്കളും വന്നൊക്കെ ചായ കുടില്ല ഞാൻ വേഗം ചായ കുടിച്ച് ഇങ്ങട്ട് മാറിന്ന്
ആഹ് പിന്നെ എന്തൊക്കെയാ വർ
വേറെ ഒന്നുല്ല ഓഹ് ചോറ് പിന്നെ ഒന്നായിട്ട് വക്കല
രാവിലെ തന്നെ വെക്കൂല്ലെ
ആഹ് രാവില അല്ല ഒരു പന്ത്രണ്ട് മണിറ്റുള്ളിലൊക്കെ വെക്കുള്ളൂ രാവിലെ വെക്കൊന്നു ഇല്ല
ആഹ് ആഹ്
ചായപ്പണി കഴിഞ്തിരുമ്പലും തൊടക്കലൊക്കെ കഴിഞ്ഞിട്ട് പിന്നെ ചോറിന് വെക്കുള്ളു
ആഹ് ആഹ് ശരി അഹ് അഹ് എന്താ ഫുഡ് ഇന്ന്
ഇന്നിപ്പം ഇന്നിപ്പോ വിരുന്നാരൊക്കെ ഒണ്ടേനി ഇനിയിപ്പ കടായി സാദാ ചോറും കടായി വെച്ച് പച്ചക്കറി തേങ്ങ അരച്ച് വെച്ച് ഉം
പച്ചക്കറിയൊക്കെ ഒണ്ടോ വീട്ടില് കൃഷിയൊക്ക
ഉം ഇപ്പൊ കൃഷി വേനൽക്ക് നല്ല ഉണ്ടായിനി നല്ലോണം ഉണ്ടായി ഇന്നല ഒണ്ടയിം ചെയ്തു ഇനി ആ നോമ്പിന്റെ സമയത്തൊക്കെ ആഹ് വേനൽ ക്ക്ന്നാലോ ആ സമയത്ത് നല്ല വെയിലും കിട്ടുവല്ലോ ഇപ്പൊ മഴ ആയതുകൊണ്ട് ഇപ്പൊന്നും അങ്ങ് കുഴിച്ചിട്ടാണ്ടാവൂല്ലല്ലോ
റെഡി ആവലല്ലേ അത് വെള്ളം നിന്നാണ്ട്
മറ്റേത് നല്ലോം നനച്ച് പയറ് ചീരാ ചീരാ മൊളക് വഴിതിന തക്കാളി എല്ലാ ഐറ്റംസ്ണ്ടാക്കീനി
മുറ്റത്തന്നെ
ഉം ആഹ് ഏഹ് മുറ്റ് മുറ്റല്ല മുറ്റത്തിന് കൊറച്ച് കൊറച്ച് സ്ഥലണ്ട് ആഹ് മുറ്റംങ്ങാൻ കണ്ടാക്കി ഒഴിവാക്കീട്ട്
ആഹ് ആഹ് ആഹ്
ആഹ് അങ്ങനെ ആഹ് നല്ല വെയില് കിട്ട്ന്ന സ്ഥലണ്ട് ഒരു മാവ്ണ്ടേനി മാവ് മുറി ച്ചപ്പം നല്ല വെയിലിട്ടണൊല് സ്ഥലാ ക്ക് പിന്നെ അങ്ങനത്തേനോടൊക്കെ ഭയങ്കര്ഷ്ടാ ഇങ്ങനെ കുയ്ച്ചിട്ടുണ്ടാക്കാനൊക്കെ ഉം ഉം ചെടികള്ണ്ടേനി പിന്നെ ആടിനെ വളർത്തിയപ്പൊക്കെ പോയി ഇപ്പം കൊറേശെ കൊറേശെ ഇങ്ങനെ ഇണ്ടാക്കി കൊണ്ട് വരുണ്ട് അവിട്ന്നും ഇവിടന്ന്ക്കെങ്ങനെ ഇനിക്ക് പിന്നെ പൂവുള്ളേ ചെടിനോടാ ഇഷ്ടം
ആഹ് ശരി മയക്കാലത്ത് പിന്നെ അതൊന്നും രസ്ണ്ടാവൂല വെള്ളം നിന്ന് ചീഞ്ഞ് ഞമ്മള് നനച്ചൊടുത്ത് നിക്കണം വേനൽ കാലത്ത് ഞമ്മള്ങ്ങനെ നനച്ചൊടുത്ത് ഇണ്ടാക്കുംമ്പ നല്ല രസാ
അതെ ആഹ്
പൂവിട്ട് നിക്കുമ്പം
ഉം ആഹ് പിന്നെ അതിപ്പോ മഴ പെയ്തപ്പോക്കെ ചീഞ്ഞ് ആയി വര്ന്ന്ണ്ട്
ആഹ് ആഹ് വെള്ളത്തിന്റെ ബുദ്ധിമുട്ടുണ്ടോ
ഏയ് അതൊന്നും പ്രശ്നല്ല ആ കെണറ് നല്ല വെള്ളോം ക്കെണ്ട് വയലേരിയാ അതുകൊണ്ട് പിന്നെ വെള്ളം വറ്റൂല
ആഹ് ശെരി
ഇങ്ങക്ക് വെള്ളത്തിന് ബുദ്ധിമുട്ട്ണ്ടാവലി
ഇല്ലല്ലാ നമ്മളും പാടത്തിന്റെ അട്ത്താണ് കെണറ് തോടും പാടൊക്കെണ്ട് അപ്പൊ വെള്ളം അങ്ങനെ വറ്റൂല മഴ ഇതില് വെള്ളം മുറ്റത്ത്ക്ക് കേയറൂല നമ്മള് കാണും തോടട്ത്ത്ണ്ട് മുറ്റത്ത്ക്കാണ്ട് കേറൂല വീട് കൊറച്ച് ഉയർന്നിട്ടാ
ആഹ് ആഹ് ആഹ്
എന്നിട്ടെന്തെല്ലാം കൃഷിണ്ട്
ഇപ്പം മഴയൊക്കെ പോയപ്പം പിന്നിപ്പം മഞ്ഞള് കുയിച്ചിട്ട്ക്ക്ണ് ചേമ്പ് കാവൂത്ത് അങ്ങൻത്തൊക്കെ കെഴങ്ങ് വർഗങ്ങളൊക്കെ കുയിച്ചിട്ടിക്ക്ണ് ചേ ഇല്ല്യാ ഇൻക്കീ അങ്ങ് ഞങ്ങക്ക് ബാധിക്കില്ല ഞാൻ പറഞ്ഞില്ലെ ഞങ്ങക്കൊരു ഉയർന്ന സ്ഥലവുവാണ് പിന്നെ റോഡ് വക്കാണ്ന്ന് പറഞ്ഞിട്ട് കാര്യല്ല റോഡ് വക്കിന് ഞങ്ങള് ഗേറ്റ് ഇള്ളേൻ കൊണ്ട് ഗേറ്റട് പൂട്ടിടും പിന്നീ കൃഷിള്ള സ്ഥലം നല്ല ഉയർന്ന സ്ഥലത്തുവാണ്
ഓഹ്
പാഞ്ഞ് വെരാ പന്നികളൊക്കെ പിന്നെ പാഞ്ഞ് വരണെങ്കില് നെരന്ന സ്ഥലാവണല്ലോ
ആഹ് അതെ
അത് കൊണ്ട് പിന്നെ ഇവിട്ണ്ട്ട്ടോ പന്നിശലൃക്കെ ഇവിട്ണ്ട് പക്ഷേ ഞങ്ങ ഇൻക്ക് ബാധി ക്ക്യൂല പൂള കുഴിച്ചിട്ട്ക്ക്ണ് പൂളൊക്കെ മാന്താനായീണ്
ആഹ് പൂളൊക്കെയാണ് പന്നികള് നല്ലോണം മാന്ത്
ഇഷ്ടം ആഹ് ഓൽക്ക് ഇഷ്ടപ്പെട്ട സാധനങ്ങളാണതൊക്കെ
അതൊക്കെണ്ടടെ.
ആഹ്, പൂള കുഴിച്ചിട്ട്ണ് പ്പ ഞാന് ഞി മാന്തിയേക്കെണം. എന്താണ് അവസ്ഥ, ഇതിൻ്റെമുന്നേ ഞാന്. കുഴിച്ചിട്ടിട്ട് നല്ലെരു പൊന്നു പോലെ കൊണ്ടട്ന്നീന്ന് മാ ന്ത്യേക്കുമ്പോ ഒന്നും അയിലില്ലൃ. അയിനും വേണ്ടീട്ട് ഞാന് ഒഴിവാക്കിയിട്ട് കൊമ്പ് ഒഴിവാക്കി ണ്ടാവൂല ഞി ഞാന് കുഴിച്ചി കാര്യല്ലൃന്ന്ള്ള കോൽത്ത് ല് ഞാൻ കൊമ്പ് ഒഴിവാക്കിട്ടീന്നെ കുഴിച്ചിടാതെ അത് അത് പിന്നെ അവിടെ കെടന്നങ്ങനെ വളർന്ന് ളർന്ന് വലുതായി വെറുതെ ന്ന് മാന്തി നോക്കുമ്പണ്ട്. നമ്മക്കൊരു നേരം വെക്കാൻ മാത്രള്ള, പൂള അയിന്ന് കിട്ടി.
അയ് ശെരി നമ്മള് മൈൻഡ് ചെയ്യാ ഞട്ടാണ് ണ്ടായത്. ആക്കും.
ആഹ് അത്ഭുതായി പോയി. കുയിച്ചിട്ട് ഞാനെന്ത് പേലെ നോക്കി.
ഇങ്ങളെന്നെണോ കുഴിച്ചിടലൊക്കെ. അതോ, ഹസ്ബൻഡോ.
അല്ല ല്ലാ ഞാൻ തന്നെ. പിന്നെ കൂടിത്തെരും എല്ലത്തിനും.
ആഹ്, ആഹ്, അയ് ശെരി.
ഞിപ്പോ അയെക്കെഷ്ടാണ്. എല്ലത്തിനും ഇനി കുഴിച്ചിടാനും. ഞി എന്ത് വളർത്താനും. ഉം പിന്നെ, കോഴി, ആട്, ങ്ങെൻത്തെക്കെ വളർത്താനൊക്കെ ഇഷ്ടാ എല്ലത്തിനും. ആഹ്, കോഴിണ്ടെയ്ന് നറച്ച്ണ്ടെയ്ന് കോഴി. പക്ഷെ ഒരിതില് പെട് ട്ടെന്ന് കോറെകാലം ണ്ടായിന്ന് കോയിം, കേയിമുട്ടിയെക്കെ നറച്ച്ണ്ടായീന്ന് വടെ ഞങ്ങക്ക്. പീട്യെന്നൊന്നും വാങ്ങേണ്ടൃ ആവശ്യേ ണ്ടാവലില്ല്യ. കോഴിമുട്ടൊക്കെ വടെ. രാവിൽത്തെ ചായ കൂട്ടാന്. അല്ലെങ്കില് വൈകുന്നാര ചായ കൂട്ടാന്. ഒക്കെ കോഴിമുട്ടയിനേടൈനി. ആരം വന്നാലും കൊടുക്കാനൊക്കെണ്ടായിന്. പഷെ, പെട്ടെന്ന് കോഴിക്കെരു അസുഖം വന്ന്.
ഓഹ്
മൊത്തം പെട്ടെന്ന്ങ്ങണ്ട് ചത്ത് പോയി, ഫുള്ള്ങ്ങണ്ട്. കൂട്ടില് രാവിലെപ്പൊ തലേന്ന് വരെ ഒരു കെഴപ്പുല്ല്യ പിറ്റേന്ന് കൂടെർനോക്കുമ്പണ്ട്. കൂട്ടില് ഓരോന്ന്, ഓരോന്ന്, തളർന്നെട്ക്ക്ണ്. ചത്ത് കിടക്ക്ണ്. അയിലാകങ്ങട്ട് മക്കള് നമ്മളെ മക്ക നമ്മളമക് മക്കളെ കൊണ്ടടക്കുമ്പോലാണല്ലോ നമ്മൾ കൊണ്ടട്ക്കാ ഭയങ്കര വെഷ്മായി പോയി. പിന്നെ അയിന്റെഷം കോയിനെ വളർ ത്തീല്ല്യ പിന്നെപ്പ ആട്ണ്ട്.
ഓഹ്.
മുന്നതാ മെയല്ണ്ടെയ്നി, കാടണ്ടെയ്നി, കോഴണ്ടെയ്നി, പിന്നെ ഉം ആ എല്ലാവിധ സാധനങ്ങളും. ഇവിടെ ഞാൻ, വളർത്തീക്ക്ണ്.
യാഹ് സ്ഥലംണ്ടാവും.
നിലവിലുള്ളെ ഇല്ല അതിന് ഒ ക്കെ പിന്നെ കൂട്ടില് കൊളർത്തിട്ടന്നെ കൂട്ടന്ന് പുറത്ത് വിടാതെ അങ്ങനെ ആഹ് അങ്ങനെ പിന്നെ കൊറെ അങ്ങനെ കൊണ്ടുനടന്നു പിന്നെ ഇപ്പ ഇപ്പ തൽക്കാലം ആടുണ്ട് എന്തെങ്കിലുംഒന്ന് ല്ലാഞ്ഞിട്ട് എന്താ പറ്റല്ലേന ഒന്നുംല്ലേനൊക്ക ഒയിവാക്കിന് പിന്നെ ഇപ്പ ആടിനെ വളർത്താം ഓഹ് ആഹ് എല്ലാ ഒരു ആടും മക്കളും ഉണ്ട്
ഓഹ് ഓഹ് മക്കളെന്താ വരുമ്പോ ഫുഡ് ചോറ് കഴിക്കോ സ്നാക്
ഇല്ലല്ല ആ ആഹ് രാ വൈകുന്നേരം എന്താന്ന് വെച്ചാ കടിയോ ചായുടിക്കൂല ചായ പൊതുവേ കൊറവ് പൊതുവേല്ല തീരെ കുടിക്കൂല പെണ്ണ് മോള് ആഹ് വെള്ളം എന്തിനും വെള്ളം രാവിൽ ത്ത ചായാലും വേണ്ടില്ല വൈകുന്നേര്ത്തെ ചായ അക്കൊരു പകരം വെള്ളം കുടിക്കും
ആഹ് ആഹ്
മക്കളൊക്കെ വന്നാ അവ്ടെ
ഇല്ല വന്നിട്ടില്ല വെരാനായീനു
ആഹ് എന്താ ഇണ്ടാക്കി വെക്കണോ അല്ലെങ്കില് എന്താണ്ട്
എന്താപ്പ ചോറ് ഓന് ഇഷ്ടല്ല എന്തെങ്കിലും സ്നാക്സോ അല്ലെ രാവിലത്തെ ചപ്പാത്തിയോ പൂരിയോ അങ്ങനെന്താള്ളാച്ച തിന്നും
ഏഹ് അത് കഴിഞ്ഞിട്ടില്ലല്ലേ
ആഹ് അങ്ങങ്ങ് രാത്രി കെടക്കുമ്പോ ചോറിന്നാ വെരുമ്പോ തിന്നൂല
ആഹ് സ്കൂൾന്ന് തിന്നലാ
ആഹ് സ്കൂൾന്ന് തിന്നും അവിടുന്ന് കിട്ടും വീട്ടിന്ന് കൊണ്ടു പോവൂല്ല
ഇങ്ങളെന്താ വർക്കെയ്യുണ്ടോ
ഇല്ലില്ല വർക്കെയ്യുന്നു വീട്ടിലന്നെ
ആഹ് നിങ്ങക്കെന്താ എന്താ ഇഷ്ടപ്പെട്ട എന്തോണ്ടോ എന്തോ കൃഷിയോ അല്ലെങ്കി
ഇല്ലില്ലേ കൃഷിയൊന്നുല്ല ചെയ്യാള്ള സ്ഥല ഇല്ല ഇവിട അങ്ങനെ നമ്മളെ വീട് മുറ്റം അത്രേ ഒള്ളൂ പിന്നെ ബാക്കിയൊന്നുല്ല പിന്നെ ചെടികള്ണ്ട് ചെടികളോട് എനിക്ക് ഭയങ്കര ഇഷ്ടാ ചെടീണ്ട് അത് പൂവിട്ട് അയിമ്മക്ക് നോക്കി ഇങ്ങനെ നിക്കാ അതൊക്കെ രസാ നമ്മള് കുഴിച്ചി ഇണ്ടാക്കുംമ്പ നമ്മുക്ക് അയിമേൽ പൂവിട്ട് കാണുമ്പോ നമ്മുക്ക് രസാണ്
ആഹ് ഒരു സമാ മനസ്സ് നൊരു സന്തോ
ആഹ് മനസ്സിലായി അത് സന്തോഷയ്ക്ക് നോക്കി ഇങ്ങനെ നിക്കുമ്പോ അതിണ്ട് ഇപ്പൊ മഴയായിട്ട് ഒരു പത്തിരുപത് ചട്ടീണ്ട് അയില് ഒരെണ്ണത്തില് ഓരോന്ന് ആഹ് കടലാസ് പൂവർന്ന അതിണ്ട് മൂന്നാല് തരം
ആഹ് എനിക്കിഷ്ടപ്പെട്ട പക്ഷേ ഞാൻ കൊമ്പ് കുരിച്ചിട്ട് ഇപ്പൊരണ്ടായില്ല വാങ്ങീട്ടുല്ല വ നിങ്ങള് വാങ്ങി കുഴിച്ചിട്ടാ
ഇവിടെ വാങ്ങിയല്ലോ എന്റെ വീട്ടില് വാങ്ങീനി അവിടുന്ന് ഞാൻ കൊമ്പ് കൊണ്ടുവന്നാ അവല് വാങ്ങിയന്ന് പൂവിട്ടണ് ഓറഞ്ചും മഞ്ഞാ വെള്ള ഒക്കെണ്ട്
ഐവാ
മഴയായേന് അതൊന്നും രസില്ല മഴയില്ലാത്ത നമ്മള് വേനൽ ത്ത നനച്ചുണ്ടാക്കുമ്പോ നല്ല രസാ ആഹ് പിന്നെ കിട്ടണില്ല ഇപ്പ ആകൊരു ഇതായിരിക്കാണ് മഴ വെള്ളം ഇങ്ങട്ട് കേറിട്ടൊക്കെ വീടിന് സൈ
മഴ കൊള്ളാത്തോട്ത്തിങ്ങനെ എർ
ആഹ് വീടിന്റെ സൈഡ്ക്ക് വെച്ചേക്കുവാണ് എന്നിട്ടൊരു ഉഷാറില്ല വെയിലിങ്ങട് തട്ട്
വെയിലില്ലായിട്ട് ആഹ് പിന്നെ എന്തൊക്കാള്ളെ
ചെടികളന്നെ ഒള്ളൂ അല്ല കൃഷി അല്ലാണ്ടൊന്നുല്ല
അല്ല കടലാസ് പൂവല്ലാതെ പിന്നെ വേ
പിന്നെന്താ റോസിണ്ട് പത്ത് മണിപ്പൂ പറയണണ്ട് പിന്നെ എന്തൊക്കെയാ പേര് പത്ത്മണിപൂ പലേ തരം ഉള്ളഉണ്ട് പലേ കളറിലെ
ആഹ് ആഹ് അതൊക്കെ എനിക്കിഷ്ടാ ആ പിന്നെ ആ ഒരു ടൈമിനെല്ലേ ഉണ്ടാവുള്ളൂ
ആഹ്
ആ പത്ത് മണിപൂവിന്റെ ഒരു ടൈമ് കഴിഞ്ഞ പിന്നൊക്കെ വാടി പോകും എനിക്ക് പിന്നെ ഇവിടെ രസ ചെറുമുല്ല ഉണ്ട് ഒരു ഒരു വെറൈറ്റി
ആഹ്
പല ഒരു പൂമലന്റെ പലേ കളറുണ്ട് അങ്ങനത്തെൊരു അസർമുല്ല ഇണ്ട് ഇവിടെ
ചട്ടീലാ
അല്ല നിലത്ത് ഞാൻ നിലുത്ത് വച്ചിട്ടല്ലേ പിന്നെ അത് കൊല്ലം കൊല്ലം അതിന്റെ കേങ് അവിട ഉണ്ടാവകുമ്പൊ ഇങ്ങനെ പിന്നെ ഉണ്ടാവയി -കോളേല്ലോ
ആഹ് ആത് ശരി
ആ ആ അങ്ങന ഒരു അൽ ഇത്ണ്ട് പ്രത്യേകത ഉണ്ട് അയിന് നശിച്ചുപൂവൂല ആ സാധനം
മഴയാവുമ്പോളപ്പോ
ഏഹ് ആഹ് മഴയായാലും ഉണ്ടാവും അങ്ങനെ ഉണ്ടായോണ്ടിക്കും ആ ഒരു സമയ -ത്ത് പിന്നെ ഒക്കെ നശിച്ചു പോയി ആഹ് ദുർബലപ്പെട്ടോവും പിന്നെ അത് പിന്നെ വീണ്ടും ആ കിഴങ്ങന്ന മുളച്ച് പൂവിട്ട് രസ ഈ സമയം ആവുമ്പം പൂവിടാൻ അങ്ങനെ തുടങ്ങും വൈകുന്നരാ പൂടുക എന്നാ പിറ്റേന്ന് രാവിലെ വരെ ഉണ്ടാവും
അത് ശരി
ഏ നിറച്ചും ഉണ്ടാവല ഇങ്ങനെയാണ് പലെ ഒരു പൂമേൽ തന്നെ മഞ്ഞയും ചുവപ്പും അങ്ങനെ പലേ കളറും പിന്നെ ഒറ്റ കളറിൽ വരും അതിമലതന്നെ ഒറ്റ കളറില് വരൂ ചുവപ്പ് മാത്രായിട്ട് വിരിയൂ മഞ്ഞ മാത്രയായിട്ട് വിരിയൂ ആ ഏഹ് ഞാനൊരു സ്ഥലത്തത് അങ്ങനെ പ്രത്യേകത കണ്ടിട്ട് അവിടുന്ന് വിത്ത് കൊണ്ടുവന്ന് കുഴിച്ചിട്ടതാ
ഏഹ് അത് ശരി
എല്ലാർക്കും ഒരു അത്ഭുതാ ഇങ്ങനത്തെ ഒരു രസമൂല്ലേന്ന് ചോദിക്കും അതേപോലെ പകുതിക്ക് ഒരു പൂവിന്റെ തന്നെ പകുതി വെച്ചിട്ട് ഒരു കളറും പകുതി വെച്ചിട്ട് മറ്റൊരു കളറും അങ്ങനെ വെറൈറ്റി ആയിട്ട് ആയി്മേല പൂവ് ഉണ്ടാവുക ഒരു ഇത്മല തന്നെ ഇപ്പ ഓ പിന്നെ മറ്റ് പിശ ചില നേരം വിരിയ എങ്ങനെ അറിയോ ഒരു പൂമേലെന്നെ മഞ്ഞ ആണെങ്കിൽ ഈ ചുവപ്പ് പുള്ളി അതിലിങ്ങനെ വെതറിയ മാതിരി ഉണ്ടാവും എ ആഹ് ആഹ് എനിക്ക് ഫ്രൈ ഇഷ്
എന്നും പൂവിടൊ അത്
ആ സീ ആ സമയത്ത് പൂവ് ഇടണ സമയാകുമ്പോ പിന്നെ എന്നും ഉണ്ടാവും നിറച്ച് പൂവുണ്ടാവും
അത് ശരി
ആ നിറയ പൂവന്നെ പല പലേ മോഡൽ അയില് വിരിഞ്ഞിക്കുക
ആഹ്
എന്നാ ശെരിട്ടോ
ആഹ് എന്നാ ശരി ഓക്കെ
ഇമ്മ ഇമ്മ ഇമ്മ